ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ് ആഹ് എന്താ ചായ കുടിച്ചോ ഓ സുഖം
ആ ചായ കുടിച്ചു
പനിയൊക്കെ ആണ് ആഹ്
മഴ ഉണ്ടോ ഹലോ
ഹലോ
ഹലോ ആഹ് മഴ ഉണ്ടോ ചൊയ്ക്കാ ഹലോ
ആഹ് കേൾക്കുന്നു
ആഹ് കേൾക്ക റൈഞ്ചിൻ്റെ കുറവുണ്ട്
ഹലോ
റേഞ്ച് കുറവുണ്ടോ ആയിക്ക
റേഞ്ചിന്റെ കുറവ്
ആഹ ആഹ ഓഹ് ഓഹ്
ഞങ്ങക്ക് വിളിക്കുന്നോ
ആഹ് ആഹ് മഴണ്ടോ അങ്ങോട്ട്
ആഹ പിന്നെ ഇല്ല ഒട്ടുംമഴയില്ല അവിടെ എങ്ങനെയുണ്ട് മഴയുണ്ടോ
ഇവിടാ ആ ഇവിടൊ മഴ അതാ റേഞ്ച് കുറവുണ്ട് ഇവിടെ
ആ ഓക്കെ ഇവിടെ മഴയില്ല കേട്ടോ ഇവിടെ മിനികാന് മിനിങ്ങാന്ത രാത്രിക്ക് നല്ല പെരുമഴയായിരുന്നു
ആഹ് ആഹ്
അത് കഴിഞ്ഞിട്ട് പിനെ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല വെയില പുറത്തേക്കൊക്കെ നല്ല വെയില
ആഹ ശരി ഇവിടെ ഇന്നലെ മിനിയാന്ന് ഇന്നൊക്കെ മഴ
ആണോ ഇന്ത് മഴ പെയ്യതുണ്ടോ
ഓഹ്
കുട്ടികളൊക്കെ സ്കൂളിൽ പോകൻ സമയപ്പോ ഇന്നും അല്ലെ
ആഹ് ആഹ് പ്പൊ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്ക
ആഹാ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരാ
ആഹ് രണ്ടാള് പോണാണ് ഒന്ന് ചെറുതാണ്
ആഹ് കുട്ടികളൊക്കെ പോയോ
ആഹ് രാവിലെ പോയി
ആഹാ രാവിലെ എന്താ ഉണ്ടാക്കിയപ്പോ
രാവിലെ പിന്നെ പുട്ടും കടലക്കറിയും
ആ കുട്ടികൾക്ക് കൊടുത്തു ആ കുട്ടികൾക്ക് കൊടുത്തു വിടാനോ
കൊടുത്തു വിടാന് ഓല് ഒന്നും കൊണ്ടു പോകുല ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങൂം
ആഹ് സ്കൂളിൽന്ന് ഭക്ഷണം കിട്ടുവല്ലോ അല്ലെ ആഹ് ആഹ് ആഹ് അപ്പൊ രാവിലെ പുട്ടും കടലേ കഴിച്ചിട്ട് പോയല്ലേ
ആഹ് ആഹ്
നമ്മള് പിന്നെ ഇവിടെ രാവിലെ അങ്ങനൊന്നും ഉണ്ടാറില്ല നമ്മള് പിന്നെ രാവിലെുതായിട്ട്ല ബിസ്കറ്റും ചായ്ത് കഴിക്കും ഉച്ചക്ക് പിന്നെ കഴിക്കുള്ളൂ ഉച്ചക്ക് നല്ല ഫുഡ് നല്ലത് ഉണ്ടാക്കിട്ടെ നമ്മള അങ്ങനെബ്രേക്ക് ഫാസ്റ്റ് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ
ആഹ്
ഇടയ്ക്കുവല്ലോ ഏഹ്
അപ്പൊ അത്രയും നേരം നിക്കുമ്പോ വിശക്കൂലേ
ഇല്ല നമ്മളിങ്ങനെ സാധാരണ അങ്ങനെ ശീലമായതകൊണ്ട് നമുക്ക് അങ്ങനെ വെശക്കാറില്ല
ആഹ് ഇവിടെന്ന അങ്ങനെന്നും നിൽക്കൂല
അത് കഴിച്ചവർക്ക് അങ്ങനെ ഒരു ശീലമായിരിക്കും അല്ലെ കഴിച്ചവർക്ക് പിന്നെ അത് കഴിക്കാതെ പറ്റത്തുണ്ടാവില്ല
കടീം ചായയും കഴിച്ചാ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക ആവുമ്പോ കഞ്ഞി കുടിക്കും
ആഹ്
ആഹ് ഇന്നെ ഉച്ചക്ക് ചോറ് പിന്നെ വൈകുന്നേരം ചായയും കടിയും
ആഹ് നമ്മള് പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പിന്നെ വൈകുന്നേരം ചായ കുടിക്കും ട്ടോ ചായ കുടിക്കൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബിസ്ക്കറ്റ് അല്ലെങ്കിലേ അങ്ങനത്തെ വല്ല ചെറിയ ചെറിയ കടികള് പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വീട്ടുള്ളള്ളുകൊണ്ട് വിട്ടിലുള്ളതൊണ്ട് പിന്നെടക്കിടക്ക് ഇങ്ങനെന്തങ്കിലുമൊക്കെ എടു എടുത്തു കഴിക്കും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെയല്ല നമ്മളിപ്പോ കിട്ടുമ്പോൾ പോയി കഴിക്കും അങ്ങനെയാണ്
ഉം അവിടെ ഉം ക്ലാസില്ലേ ഇപ്പം
ഇല്ല ഇന്ന് ക്ലാസ് ഇല്ല
ആഹ്
ഓഹ് പിന്നെ വേറെന്തുണ്ട്
അവിടെ വീട്ടിൽ ആരാ അമ്മയും അച്ഛനൊക്കെ ഉണ്ടേ
ആഹ് പപ്പ അമ്മ ചേട്ടൻ അനിയത്തി എല്ലാരും ഉണ്ട്
ആഹ ആഹ്
ഉം
വേറെന്റെ വർക്ക് ചെയ്തോ
ആര്
ഇയാള് എന്ത് ഓൺലൈനായിട്ട് എന്ത് ചെയ്യണ്ടോ
ഇല്ല ഞാൻ ഇ പി എസ് സി പഠിക്കയാണ് ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് ഒക്കെ കേട്ടോ
ആഹ് ആഹ് ആഹ്
അപ്പൊ മറ്റേ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസാണ് അതുവലെ നമുക്ക് എപ്പോ വേണെേലും പോയി കാണാം അങ്ങനെയാണ്
ആഹ് അപ്പൊ അതിന്റെ എക്സാ എക്സാമും ഓൺലൈൻ ആയിട്ട് തന്നെ വരക്കുല്ലേ
ഇല്ല എക്സാം ഓഫ് ലൈൻ ഉം നമ്മള് പോയി എഴുതണം
ആ
എക്സാം ഇങ്ങനെ ഓരോന്ന് വിളിക്കുമ്പം നമ്മള് അപ്ലൈ ചെയ്യും അന്നട്ട് പിന്നെ നമ്മള് പോയി എഴുതണം ഉം അങ്ങനെ അങ്ങനല്ല പി എസ് സി പി എസ് സി ജോലി കിട്ടുന്ന പോലെ
ആ ശരി ആ ആ ആ
ആ അങ്ങനെ പി എസ് സി ഒക്ക എഴുതാറുണ്ടോ അവടെ ആരെങ്കിലും ഒക്ക ഉണ്ടോ
ഇന്റെ ജേഷ്ട്ടത്തി ഇണ്ട്
ഓക്കെ പി എ സി എഴുതുണ്ടോ
ആ എയ്തി കൊണ്ട് ഇര്ക്ക്ണ്ട് ഓള് കിട്ടീല്ല കൊറേ ആഴി എയ്ത്ണ്
അപ്പ എവിടെയാ പഠിക്കുന്നെ
ഓല് ഉം ജോലി ചെയ്യാ
ജോലി ചെയ്തൊണ്ട് പി എ സി നോക്ക ലെ
ആ ആ ആ
എന്ത് ജോലിയ ഇപ്പ ചെയ്യുന്നെ
ഓല് ആയുർവേദ ഹോസ്പിറ്റൽല്ല
അപ്പൊ അതിന്റെ എടേല് ഓ ആ ജോലീന്റെ ഇതിന്റെ ബ ബന്ധപ്പെട്ടത ല്ലെ ഉം ആഹാ
ഓള് ആ പി എസ് സി ഇല്ല അപ്പൊ സ്ഥിരമാ സ്ഥിരായിട്ട് കിട്ടണങ്കി അത് വേണല്ലോ
അതെ അത് ശരിയാ
അല്ലെങ്കി ഓല് അവ്ടെ പി എസ് സി വന്നാല് മാറി കൊട്ക്കണം അപ്പൊ ഓല് എയ്തിക്കെണ്ട്ക്ക്ണ്ട് ഇതു വരെ കിട്ടീല്ല
ആ ഓക്കെ പിന്നെ
അവ്ടെ വീ വീട്ടിലാരും ജോലി അമ്മക്ക് ജോലി ഇണ്ടോ
ഇല്ല അമ്മയും പപ്പയും കൃഷി ഒക്കെ ആണ്
ആ ആ ആ
ഉം
ട് ഭക്ഷണ ഒക്ക ആയയ്ക്കു ലെ
ഭക്ഷണം ആയിട്ടില്ല ഭക്ഷണം ആവുന്നു സാ സാമ്പാറ് ഉണ്ടാക്കണം സാമ്പാറ് ചോറ്
ആ ആ മീന് ഒന്നും വ ഇണ്ടാക്കൂലേ
മീന് ഒന്നും നമുക്ക് അങ്ങനെ എപ്പളും കിട്ടാറില്ല മീൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളോക്കെ ഇങ്ങനെ വരോള്ളൂ ഇവ്ടെ പിന്നെ മാർക്കറ്റി പോയി മേടിക്കണം ഉം ‌ അച്ഛൻ വെ ആ അട്ത്തന്ന കൊർച്ചങ്ങോട്ട് പോണം.
അ ഓ
കൊർച്ച് മീൻസ് കൊർച്ചങ്ങോട്ട് പോണം ആ
ആ ആ
അട്ത്തല്ല തൊട്ടട്ത്തല്ല പിന്നെ വണ്ടീലടക്കിങ്ങനെ കൊണ്ടുവരും മീനൊക്കെ
ആ
അതു എപ്പഴുന്നില്ല വല്ലപ്പോഴും കൊണ്ട്രും അപ്പം നമ്മളങ്ങനെ മേടിക്കും അങ്ങനെയൊക്കെ.
ഉം ‌ നമ്മള് ഇദീകൂടക്കെ വരും പക്ഷെ അങ്ങള് വാങ്ങല ഞങ്ങള് ടൗണ് പോയിട്ട് വാങ്ങ ചെയ്യാ വണ്ടീല് കോണ്ടേ ണതെ ചെൽപ്പോ അത് നല്ലതാവുല പയകിയ മീനൊക്ക ഇണ്ടാവെ
ഫ്രഷു ഇണ്ടാവുല ലെ ഉം
ആ് പ്രശ്നണ്ടാവൂല ഓൽ ചെൽപ്പോ ഇന്ന് വിറ്റ് ഇന്ന് കച്ചോടം ചെയ്തീൻ്റെ വാക്യായ്ര്ക്കും പിറ്റേന്ന് കൊണ്ടുവര്ന്നെ അപ്പ് പ്പ അമ്മള അവടെ പോയി്ട്ട് വാങ്ങും
ആഹ് അയ് ശരി അതാണ് നല്ലതല്ലതല്ലേ അവുട്ന്ന് പോയിട്ടുണ്ടേ പിന്നെ ഫ്രഷ് കിട്ടുവെങ്കി ആ അവിടെ അടുത്തന്യാണോ അപ്പൊ മാർക്കറ്റൊക്കെ
ആ ഇവിടാട്തന്നെ ആ രണ്ട് മൂന്ന് മിൻറ്റ് യാത്രോള്ളു
ആഹ് അപ്പൊ പിന്നോട്ടും കൊഴുപ്പൊല്ല ആ
ആഹ്
അവിടെ എങ്ങനെയ പൈസോക്കെ മീൻനൊക്കെ പൈസ കൊറവാണോ അതോ പൈസ്
പൈസാ അപ് കൂടുതൽല്ല ടൈമുണ്ട് കൊറവ്ള്ള ടൈമുണ്ട് ഇപ്പൊ മയ ആയ്നേക്കോണ്ട്ഞ്ഞിപ്പോ കൂടായെര്ക്കും പിന്നെങ്ങനെ മീംപിട്ത്തക്കാരൊന്നും അങ്ങനെ പോവുലല്ലോ വള്ളത്തിലൊന്നും
ആഹ് ആഹ് ആഹ്
ആ ടൈം ആവുമ്പോ വല്ലേ ട്രോളി നിരോധന ആ ടൈം ഒക്ക ആവുമ്പോ പൈസ കൂടും ഇപ്പൊ ഈ ഇങ്ങനെ ആ നൂറ് ഇരുന്നൂറ്റയ്‌മ്പതുർപ്പിയ അങ്ങന്തൊക്കൊണ്
ആ ഇരുന്നൂറ്റമ്പതല്ലേ ആഹ് ഓക്കെ നമക്കിങ്ങനെ മറ്റേ പുഴ മീനൊക്കെണ്ടാവോലോ പുഴമീനൊക്കെ നമുക്ക് കിട്ടുന്നെ കടൽ മീനൊക്കെ കിട്ടാൻ വയങ്കര ബുദ്ധിമുട്ടാ പുഴമീന് ഇവിടെ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയൊക്കെയാണ് പറയ്ണെ
ആ അ അയിന് ഇവിടേം പൊതുവേ വെല കൂടുതലന്നെ പൊയമീൻന്
പൊഴമീൻന് വെല കൂട്തലാലേ ഉം മറ്റ്
ഇവിടെ തോ കൂട്തലും കടൽമീനെ കിട്ടൊള്ളൂ
ആഹ്
നമ്മള് ഇവിടെ മീം പു പുടിച്ചാ അ അവിടെ പോയിട്ട് ബീച്ചിലാവാത്ത് പോയി വാങ്ങിയാല് ഞമ്മക്കത്രൊന്നുആവൂല ഒരു പെട്ടിക്ക് പിന്നെ അഞ്ഞൂറുപ്യ അറുന്നൂറുപ്യ അങ്ങനൊക്കെ വെരൊള്ളൂ
ഒരു പെട്ടീല് എത്ര കിലോയൊക്കെ ഇണ്ടാവാ
ഒരു പെട്ടീല് എട്ട് ഒമ്പത് കിലോൻ്റോക്കെ ഇണ്ടാവെൽണ്ട്
ആ അപ്പൊപിന്നെ അതാണല്ലോല്ലെ അത് നല്ല ലാഭാണ്ലോ
ഫ്രഷ്മീനും കിട്ടും ഓലവ്ട്ക്ക് പിടിച്ചണ് വെരുമ്പോതന്നെ
ആഹ് അങ്ങനേരു ഉപകാരമുണ്ടല്ലേ ആഹ് കൊറേ വെറൈറ്റിയല്ലേ ഉം
ഇവിട്ന്ന് ഉം വലൊക്കെ ഉം ബക്കറ്റും പാത്രോക്കായിട്ട് പോവല ഒരാ അങ്ങ് അഉ പിന്നെ ആ സമയത്ത് ഇപ്പതിലൊക്കെങ്ങൾ പോയിട്ട് വല്ല്യ കൊഞ്ചുണ്ടല്ലാ ആ മറ്റേ ഞമ്മള് ഈള് കുത്ത്യോക്കെ പൊരിക്ക്ണേ
ആഹാ ആഹ്
ങ്ങേ ആ കൊഞ്ചി രണ്ട് കിലോനോ മൂന്ന് കിലോനോറ്റെ ആ അഞ്ഞൂറുപ്യേകിട്ട്യാഞൻക്ക്.
പക്ഷെ നമൊക്ക് മീനെന്ന് പറയുന്നവയങ്കര ക്ഷാമാട്ടോ നമൊക്ക് അതൊന്നും അങ്ങനെ കിട്ടാറില്ല ഇങ്ങനെയൊക്കെ പറയുന്നെ കേക്കുമ്പോ നമുക്കത് ഭയങ്കര ആ ആഹ് അപ്പൊ നിങ്ങക്ക് പച് പച്ചക്കറിയൊക്കെ കിട്ടാനോ?
പച്ചക്കറി ഇവടെ നല്ല റേറ്റ
ആഹ് അവടെ നേരെ ഓപ്പോസിറ്റല്ലെ ഞങ്ങക്കിവിടെ പച്ചക്കറിക്ക് വില കൊറവും മീന്നൊക്ക നല്ല റേറ്റും
ഏഹ് വടെ കൂടുതല് ഞമ്മൾ ചിക് കോഴിയും മീനൊക്കെന്നെണ്ടാക്കൊള്ളൂ അഹ് രണ്ടും ചെറിയ പൈസക്ക് കിട്ടും മറ്റത് കിട്ടൂലേ
ഞാഹ് അപ്പൊ അവിടീങ്ങനെ ബ്രാഹ്മിൻസൊക്കെ വരുമ്പളാണ്
ഈയിം പിന്നെ മത്തന് വഹ് ഇതുണ്ടല്ലോ പച്ചക്കായൊക്കണ്ടല്ലോ.
ആഹ്
അതിനൊക്കെ കൊർച്ച് കൊറവുണ്ട്.
ആഹാ അപ്പൊ ഈ ബ്രാഹ്മിൻസും ഹിന്ദൂസും ഒക്കെ അവർക്കൊക്കെ വരുമ്പളാണല്ലേ പച്ചക്കറി
ആഹ്
ക്കില്ലാതെ
ഉം അത്പോലെത്ര പൈസായാലും ഓലത് വാങ്ങി കയിക്കും. അല്ലാത രക്ഷില്ല്യല്ലോ.
അല്ലാതെ പറ്റില്ല അതെ.
മീനെപ്പയും കയിക്കൂല ഉം.
ആഹ് നമ്മളിപ്പോ എത്ര പൈസ പറയാണെലും നമ്മളത് മേടിച്ചേ പറ്റുള്ളൂ.
ക്ക് ഓപ്ഷനിണ്ട് കാരണം നമക്ക് അതല്ലെങ്കി മീനോ എർച്ചിയോ എന്തെങ്കിലൊക്കെ വാങ്ങി കഴിക്കാ. ഓര്ക്ക പറ്റൂലല്ലോ.
ഉം അതും സത്യം. സ
ആഹ്
അപ്പങ്ങിനെ കരിമീൻ അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ കിട്ടോ? കരിമീനെ
എല്ലാ മീനും കിട്ടും വടെ. ഓഹ് കരിമീന് കി ട്ടും പിന്നെ ഈ പുഴേൽന്ന് പിടിക്ക്ണ എല്ലാ മീനും കിട്ടും വടെ. പക്ഷെ നല്ല റെയ് പൈസേന്നൊള്ളൂ.
ആഹ് ഹാ ഹാ ഓക്കെ.
അതെപ്പെങ്കിലൊക്കെ ഞങ്ങള് വാങ്ങൊള്ളൂ, അത് ഓര് രണ്ട് മീനൊക്കെ അഞ്ഞൂറുപ്യ അർന്നൂറുപ്യൊക്കെ വെരും.
ആഹാ ശെരിയന്നാല്.
ആഹ് ശെരി.